മാഷില സുഖ അല്ലേ
ആഹ സുഖം തന്നെ ഇതിപ്പോ ആരാന്നു
ഞാന് ഒരു കുട്ടിയുടെ രക്ഷിതാണ് നിങ്ങള് എല്ലർക്കും എല്ലാ കുട്ടികൾക്കും ഒന്ന് ചേരെല്ലാം രക്ഷിതാക്കുന്ന ഒരു രോഗം കൂടില്ലേ സ്കൂളില്
ആ ആ. ഓക്കേ ഓക്കെ മനസ്സിലായി നമ്മള് പേരൻറ്സ് മീറ്റിംഗ് വെച്ചിട്ട് വരാൻ പറ്റാ ത്തെ ആ ഇതല്ലേ അപ്പോ രണ്ട് മൂന്നൂട്ടി മൂന്നൂട്ടാണ് വരാജ മൂന്ന് സേനയും ഒ അദ്വൈതം ഒരു ജാസറും ഇതിൽ ആരെ രക്ഷിതമാണിത്
ആഹ് യയാദ ഇത
ആ ഓക്കേ ഓക്കേ അദ്വൈതിന്റെ അച്ഛനാണല്ലേ ഓക്കേ എന്റെ ഉമ്മടെ ചെറിയ വലിയ കാരണമല്ല ചെറിയൊരു മീറ്റിംഗങ് വെച്ചിരുന്നു പാരൻറ്സ് മീറ്റിംഗ് വെച്ചിരുന്നു കാരണം മൊത്തത്തില് കുട്ടിക കളുടെ ആ ഒരു നിലവാരം കാര്യങ്ങളും ഒക്കെ ഒന്ന് മന ആക്കി കൊടുക്കാനും പിന്നെ ഇപ്പടുത്താണല്ലോ നമ്മുടെ ഓണ പരീക്ഷ കഴിഞ്ഞത് അപ്പോ ഓണ പരീക്ഷയുടെ റിസൾട്ട് മറ്റും ചർച്ച ചെയ്യുവാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെ അറിയാനും അതിനുപരി പിന്നെ കുറച്ചീണ്ട് നമുക്ക സംസാരിക്കാനൊക്കെ വേണ്ടിട്ടായിരുന്നു എതായാലും മീറ്റിംഗ് വെച്ചിരുന്നത് എന്തായിരുന്നു നിങ്ങ വരാൻ പറ്റാ എന്തായിരുന്നു
അത് വരാൻ ജോലി സ്ഥലത്തായി പിന്നെ വീട്ടില് ആരുണ്ടായില്ല രക്ഷിതാക്കൾ ഭാര്യ വീട്ടിൽവേറെ ഒരു വീട്ടില് ജോലിക്കായിട്ട് പോണ്ട് പിന്നെ മകനെ അപ്പൊ പുറത്താണ് അങ്ങനൊയിട്ട് വീട്ടുകാരുണ്ടായില്ല അപ്പൊ നേരിട്ട് കാണുന്നുണ്ടായിന് പിന്നെ അതിന് മുമ്പ് നിങ്ങൾക്ക് എന്താ സാർമാർക്ക് ഒഴിവുള്ള ദിവസങ്ങൾ പറയ നേരി കണ്ട അന്വേഷിക്കാം അല്ല ഇപ്പൊ എന്തൊക്കെയ പറഞ്ഞത് ഇപ്പോ ഇതില് യോഗത്തില്
മീറ്റിംഗ് എന്തൊക്കെ പറഞ്ഞ വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ഒന്നും പ്രധാന പ്രധാനമായിട്ട നമ്മ തന്നെ പറയാ അതായത് ഓണ പരീക്ഷപ്പെടുത്ത കഴിഞ്ഞഓരീ ഒരു മാസം ആവണള്ളൂ അപ്പൊ ഈ ഒരു ആ ഒരു സാഹചര്യത്തിന്റെ കുട്ടികളെ മാർക്ക് അതുപോലെ കുട്ടികള് ഓരോ കുട്ടികളും ഏതൊക്കെ വിഷയത്തിലാണ് ഒരു വീക്ക്നെസ് ഉള്ളത് അതല്ലെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളാണ് കുട്ടികൾ ഹഷാറായിട്ട് പർഫ പെർഫോമൻസ് ചെയ്തത് അപ്പം ആ ഒരു വിഷയമായി ബന്ധപ്പെട്ട് കാരണം പറമല്ലോ പോപ്പോം പത്ത് ക്ാസാണ് ്ത് കഞ്ഞിട്ടമക്ക്്ലസ്ടുക്കണ്ട സമയമാണ് അപ്പോ പ്ലസ് ടു്പോ ഇന്ന് വിദ്യാർത്ഥികൾ ഇ വിയത്തില മികവ് പുലർത്തിയിട്ടുണ്ട് അറിയിക്കുമ്പോ അവർക്ക് ചെയ്യാം പ്ലസ് ഹറ്റസ് അല്ലെങ്ക കൊമേഴ്സ് അതല്ലെങ്കിൽ സയൻസ് ഇതിൽ ഏത് എടുക്കുന്ന എടുക്കണമെന്ന് സംശയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ് ഗേഡ്ൈനായിട്ട് രക്ഷിതാക്കൾക്ക് പ്രവർത്തിക്കാൻ പറ്റും കാരണം കുട്ടികളെ മാർക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മറ്റ അറിയുകയാണെങ്കിൽ ആവശ്യത്തിലൊക്കെ നമ്മ കുട്ടികൾക്ക് മാർക്കുണ്ട് അപ്പൾ ആവശ്യ കുട്ടികൾ പോകയാണെങ്കിൽ ഒന്നൂടെ മികച്ച പ്രകടനം കുട്ടികൾക്ക് ഭാവിയിൽ കാണിക്കാൻ സാധിക്കും എന്നുള്ളത് ആ ഒരു മാർഗനിർദ്ദേശം രക്ഷ ാക്കക്ക് നൽാൻ കഴിയും അപ്പൊ അതൊണ്ട് തന്നെയാണ് നമ്മഈ ഒരു മാർിന്റെ കാര്ങ്ങളും ആ ഒരു ക്രറ്റീരിയ ഒക്കെ വിശദീകരി ഓണ പരീക്ഷന്റെ റിസൾട്ട് ും കാര്ങ്ങളൊക്കെ മര്യാക്ക് വിശദീകരിച്ചടുത്ത് ഏത് വിഷയത്തിലാണ് കുട്ടി് മികു നൽക്കുന്നതെന്നും ഏത് വിഷയത്തിലാണ് കുട്ടി ിയ മുന്നോട്ട് ഇനിയും ഒരുപാട് ഡെവലപ്മെന്റ്സ് ആവശ്യമ ഉുള്ളത് എന്നും കൂടെ നമ്മള് കാണിച്ചു കൊടുത്തിുന്നത് അാണ് പരീക്ഷണ വിഷയമായി ബന്ധപ്പെട്ടിട്ട് നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏർ പിന്നെ രണ്ടാമതായിട്ട് പറഞ്ഞ മറ്റൊരു കാര്യം എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ ഈ കോളേജ നിന്ന് ഇ പത്താംക്ഥണല്ലോ അത് ഈ ഒരു ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി കടക്ക മുന്നേ ഈ ഒരു ഹൂ സ്കൂളിന്റെ അവസാനത്തെ ടൈ ആണല്ലോ ലാസ്റ്റ് ടൈം ആണല്ലോ അപ്പോൊ അതിന്റെ ഭാഗമായിട്ട് സ്കൂളിൽന്ന് ഒരു ഐ വി അത് നമ്മള് പറയല്ലോ ഈ ഒരു ഒരു പഠന യാത്ര നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് പത്താം ക്ലാസിലെ സീനിയർ വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഉദ്ദേശ ുന്നത്് ട്രിവാൻഡ്രം പോയിട്ട് ട്രിവാഡ്രം വിഷയം കാണാനും പിന്നെ അവിടെ പോയിട്ടുള്ള ആ ഒരു ൂ കാണാനും പിന്നെ അവിടെ നമ്മുടെ ഹ ഒരു ഹൈക്കോ് അവിടെ കോട്ടിലൊക്കെ പോയി കോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ആ കോട്ടും പരിചയപ്പെടുത്തി കൊടുത്ത് ആ കോടതിന്റെറെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്ത് അവര് പറഞ്ഞ അത്ര ആുമ്പോ നമ്മള് എജ്യക്കേഷൻ പരുമായിട്ട എന്തൊക്കെ ചെയ്യുമ്പോൾ അ വിയങ്ങള നമ്മ ഉൾപ്പെടുാൻ ആഗ്രഹിക്കണ്ട് ഇത്തരത്തിലുള്ള ഒരു ഐ വി ആ ഒരു ഈയ ഒരു എഡ്യൂക്കേഷൻ പഠനയാത്ര എഡ്യൂക്കേഷൻ ട്രിപ്പി അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു മീറ്റിംഗില് അപ്പോ അതില് എൺപത് ശതമാനം രക്ഷിതാക്ക- ഇഴും ഇതിനന് സപ്പോർട്ട് ചെയ്തിട്ടുാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്ന രണ്ട് മൂന്നന്ന് ആൾക്കാര് ഈ ഒരു വിഷയത്തെതി എന്താ പറയാ അവർ താല്പര്യമല്ലയും പിന്നെ കുട്ടികളിങ്ങനെ വെറതെ യാത്ര ഉണ്ട കൊണ്ട് വലിയ ഉപകാരം ഇണ്ടാവുക - സാഹിത്യ പറഞ്ഞ നെഗറ്റീവ് അടിച്ചിരുന്നു നിങ്ങക്ക് എന്താണ് അഭിപ്രായം ഇങ്ങന കുട്ടികളെ ഒരു പഠനയാത്ര കൊണ്ടുവന്ന പറ്റി-
നല്ല അഭിപ്രായമാണ് കാരണം നമുക്കറിയാം നമ്മള് പല ആൾക്കാരും യുക്തി ചെന്നുകൊണ്ടാണ് മാനസിക- ശാരീരികും പല രീതിയിലും പല അവരുടെ രീതിൽ അവരുടെ- ഒരു ചിന്താഗതി മാറാണ് നമ്മുക്കറിയാം ഇപ്പൊ പല നമ്മള് ദൈനദിന പ- ചാനലും മാധ്യമങ്ങളും എല്ലാം നമ്മൾ കാണുന്നതാണ് വേറെ ഒരു കുട്ടിന്നെ ആത്മഹത്യ ചെയ്തു ഫോൺ കിട്ടാത്തതിന് അതുപോലെ തന്നെ- രക്ഷിതാക്കള ഒന്ന് കർക്കശിനമായി പറഞ്ഞതിനതിന് ചൂടായി ഒന്ന്- വീട് ഇട്ടറങ്ങിയൻ പല രീതിൽ നമ്മുക്ക്- ഓരോ മൈൻഡ് ചിന്ത മാറുന്ന അവസ്ഥ കുട്ടികളാണ് ഇപ്പോ ഇന്നത്തെ കാലത്തുള്ളത് അപ്പ അവരുടെ മൈ അവരുടെ ചിന്താഗതിയും അതുപോലെ ചിന്താശേഷിയും വർദ്ധിക്കാനും യുക്തിചിന്ത- ആരോഗ്യം എല്ലാം വർദ്ധിക്കാ മാത്രം പല യാത്രകളും- നല്ല രീതിയില് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നത്തെ അധികൃതർ - ഒന്ന് ഉത്സാഹം കാണിക്കണ് അത്രമാത്രം ഉത്സാഹം നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നു, പ്രതീക്ഷിക്കുന്നു അത്രമാത്രം ഏത് രീതിയിൽ ഞങ്ങൾ ഓരോ കുട്ടികളും ഓരോ വിദ്യാർത്ഥികളെയും അതായത് വിദ്യാലയങ്ങളിൽ- ഉണ്ടാക്കുന്നത് ഇപ്പെ നമുക്കറിയാം ഓരോ മ ഓരോ രീതിയിൽ വച്ചു നോക്കുവാണെങ്കിൽ ഇന്നത്തെ നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി- ഈ പയിനട്ടല്ലത് നമ്മക്കറിയാ. കൊറോണ വരുന്ന മഹാമാരി ഉണ്ടായിരുന്നു ആ മഹാമാരി ഫോൺ ഉപയോഗിച്ച് മൊബൈൽ ഉപയോഗിച്ച് രീതില് നല്ല രീതില് മൊബൈൽട കുട്ടികൾക്ക് കൊടുത്തപ്പോൾ ആ മൊബൈല് പിന്നെ തലമുറ കൈ കൈമാറ്റം ചെയ്ത് ഇപ്പോ എല്ലാ തലമുറയിലും മൊബൈൽ മെയിൻ പണ്ട് കാലം നമ്മുക്കറിയാം മൊബൈല്ന്ന് പറിണത് രക്ഷിതാക്കൾ പല രീതിയിലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതായത് ഇപ്പോ അന്ന് മൊബൈല് പറയ്ണ സംഭവം തന്നെ ഉണ്ടായിന്നില്ല. നമ്മൾ ടെലഫോണായിട്ടും അതുപോലെ തന്നെ ഓരോ റു പ്പിയാ കൊടുത്താ ങ്ങനെ കിട്ട്ണായിട്ടും ഇതി നമ്മളരു നമ്മുടെ ജീവിതംന്ന് പറയണ്. ഇപ്പൊ ഇന്നത്തെ തലമുറ എന്ന് പറയുമ്പോൾ ഇന്നത്തെ മൊബൈല് വേണം അപ്പൊ അത്രമാതിരി സ് മൊബൈലിൽ നിന്നും ഒരു കണ്ണ് തെറ്റാനും അതുപോലെ തന്നെ പഠനത്തിൽ ഒരു മികവ് പുലർത്ത അത്രമാത്ര രീതിയില് നല്ല രീ നല്ലൊരു കഴിവ് തെളിക്കാൻ നല്ലരു തീരുമാനമാണ് നിങ്ങളും പോലെ നല്ല അധികൃതരുടെ നല്ലൊരു വിനോദയാത്രാന്ന് പറയുന്നത്. ഞങ്ങള് പറഞ്ഞു പത്താം ക്ലാസ്സാണ് അപ്പോ പത്താം ക്ലാസ്സാകുമ്പോ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഒന്നുകൂടി പല മറ്റു ക്ലാസ്സിൽ നിന്ന് പല അതിൽ നിന്നും ഒന്നുകൂടി ഉഷാറായി പഠി പഠിക്കേണ്ടതുണ്ട്. അപ്പോ എനിക്ക് എന്തായാലും മീറ്റിംഗ് ഞാനീ മീറ്റിംഗന് വരങ്കി പല രീതി നിങ്ങൾ പഠിപ്പി എന്റെ കുട്ടിയെ പഠിപ്പിക്കുന്ന ഓരോ ടീച്ചർമാരെയും കണ്ട് സംസാരിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ സംസാരിക്കാൻ പറ്റിയമായിരുന്നു.
അതെ അതെ അങ്ങനെ തന്നെയാണ് കുറേ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരുണത്. ആ അപ്പൊ ഏതായാലും പിന്നെ ഞാൻ പറഞ്ലേ മറ്റേ വിഷയം അതായത് കുട്ടികളിപ്പം ഈ പത്താം ക്ലാസാണ് ഹൈസ്കൂള് കഴിയാനായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് ഒരു പ്ലസ് ടു വിഭാഗത്തി അത്‌ലേക്ക് പോകുന്ന് വി റ്റി നമ്മൾ പറഞ്ഞല്ലോ അപ്പൊ ആ ഒരു വിഷയം അപ്പോ നിങ്ങള് മകനി ഇപ്പോ ഹ് സോശിലാണോ അതല്ലെങ്കില് ഹ്യുമാനിറ്റിസ് ആണോ അതല്ലെങ്കില് സയൻസ് ആണോ അതല്ലെങ്കില് കൊമേഴ്സ് ആണോ ഏത് സെലക്ട് ചെയ്യാനാണ് അവന്റെ ആഗ്രഹംന്ന് ങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കലൊക്കെ ധാരണയുണ്ടോ അതോ നിങ്ങ ൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കും താല്പര്യങ്ങളുണ്ടോ അവന്റെ ആ വിഷയത്തിൽ കാരണം ഇത് ഈ ഒരു പ്ലസ് ടു ജീവിത പ്ലസ് ടു വിന്റെ ആ ഒരു കാലഘട്ടം ബേസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മള് ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ പോകുന്നത് കാരണം നമ്മൾ സയൻസ് എടുക്കയാണെങ്കിൽ നമ്മൾ ആ ഒരു ഡോക്ടർ എൻജിനീയർ ആ ഒരു വിഭാഗത്തേക്ക് പോവുകയും ഹ്യുമാന്റിസ് കാര്യങ്ങൾ എടുക്കുകയാണെങ്കില് നമ്മള് ടീറ്ററിൽ ആ ഒരു മെൻടറി മേഖലേക്ക് കടക്കുകയും ഇത്തരത്തിൽ ഒരുപാട് കൊമേഴ്സ് വിഷയങ്ങളിൽ എടുക്കുകയാണെങ്കിൽ നമ്മള് ഒരു ഫിനാൻഷ്യൽ മേഖലയിലേക്ക് തിരിയികയും അത്തരത്തിലൽ ഒരുപാട് മേഖലകളൊക്കെ ചെയ്യുന്നത് ഈ ഒരു പ്ലസ് ടു കാലഘട്ടത്തിന്റെ ഈ ഒരു ബേസ് ചെയ്ട്ടാണ് അപ്പൊ നിങ്ങൾ എന്തങ്കിലൊക്കെ സ്വകാര്യമായിട്ടുള്ള എന്തെങ്കിലൊക്കെ താല്പര്യങ്ങളോ അവൻ വിഷയത്തിൽ എന്തെങ്കിലൊക്കെ ആഗ്ര ഹങ്ങളോ ഉണ്ടെങ്കിൽ അതന്ന് അറീക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ അവന് ആ വിഷയത്തിലേക്ക് പ്രചോദനം കൊടുക്കുകയും അവന് ഇത്തരം മാർഗ്ഗനിർദ്ദേശങ്ങളിലേക്ക് ഹ് വഴിതെളിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങളെ ആഗ്രഹത്തിന് സരിച്ച് പിന്നെ നിങ്ങളെ ആഗ്രഹം മാത്രം പോരാ കാരണം വിദ്യാർത്ഥിയിന്റെ ഹാ ഫ്യൂ അടുക്കല് അവന്റെ ഇഷ്ടം കൂടിയാണ് അപ്പോ രക്ഷിതാക്കൾക്ക് അതില് സ്വാധീനം ചെലുത്താൻ പറയാനും പാ പറയാണെങ്കിൽ ചെറിയരു രീതിൽ ഇൻഫ്ലുവൻസ് കൊടുക്കാന്നല്ലാതെ നിർബന്ധിച്ചുകൊണ്ട് അവനെ മറ്റു വിഷയങ്ങൾ ക്ക് പ്രചരിപ്പിക്കാനുള്ള അവകാശം നമുക്ക് പേരൻസിന് ഇല്ല കാരണം കുട്ടികൾക്ക് അവരുടെ സ്വന്ത്രമായിട്ടുള്ളരു ഇ ഷ്ട്ടങ്ങൾനുസരിച്ച് അവര് വിഷയങ്ങൾ എടുക്കട്ടെ കാരണം എങ്കിൽ മാത്രേ താല്പര്യത്തോടെ പഠിക്കുബോൾ മാത്രമേ അത് വളരെ ഫലവത്തായിട്ട് നമ്മുടെ ജീവിത്തില് ഭവിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തില് ബാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസിലാക്കണം. അതുകൊണ്ട് തന്നെ ഏതായാലും നമ്മള് ചോദിക്കും ചോദി ക്കും നിങ്ങളെ ഒരു പാരന്റന്ന് നിലക്ക് നിങ്ങൾക്ക് അയിന് ക്കെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും താല്പര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ അവന്റെ വിഷയത്തിത്തില്.
അതെ ങ്ങൾ പറഞ്ഞത് ശരിയാണ് കാരണം നമുക്ക് അറയാ കുട്ടികള് ഓരോരുത്തരും ഓരോ വ്യത്യസ്തമായ ലക്ഷ്യം സമ്മോദമാണ് ഉള്ളത് അപ്പ ഞാൻ ര ണ്ട് ദിവസം മുമ്പോട്അവനോട് ചോിച്ചു പോ എനക്ക് എന്ത് രക്ഷപോധണല്ലോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഒരു ടീച്ചിങ് അതുപോലെ തന്നെ ടീച്ചർാക അധ്യാപക അതുപോലെ തന്നെ എന്താ ഗവൺമെന്റ് ഉദ്യസ്ഥതി പോലീസ് പോലത്തെ പല ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ രീതിയിൽ അവർക്ക് മുൻപ്രതിോധം നൽകുക അവർക്ക് നല്ല രീതിയിൽ അവർ അവരെ പോലെ ആകുകഎന്നത് പറ ഞ്ഞത് അപ്പോ അതിനൊന്ന കൂടി ഉസാറായത് ഇപ്പോഴത്തെ കുട്ടികൾ നമുക്കറിയുന്ന ഹുമനിസ് എടുക്കുണനല്ലത് എന്നാണ് തോന്നുന്നു അതെല്ലാം തകളുടെ അഭിപ്രായം
അപ്പോ
അപ്പൊ ഹു മാനസ് എടുക്കണ നല്ല തോന്നുന്നു അപ്പോ ങ്ങ് അവനി
പക്ഷെ ഹ്യുമാനിറ്റിസിന്റെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ ഹ്യുമാറ്റീസ ആമ്പോളേ അവുമ്പോ സംഗതിയും കാരണം എല്ലാ ഇതിനും ഉള്ളപലെ തന്നെ ഹു മെൻസിന് പൊതുവെ സ്കോപ്പ് കുറവാണ് അല്ലെങ്കിൽ പിന്നെ അവന് മാനേജന്റെ എടുത്ത് പിന്നെ അതിന്റെ ഹ്യൂമൻസിന്റെ എടുത്തു രീതിൽ അതിപരമായിട്ടുള്ള ഡിഗ്രി ചെയ്ത് അതുപോലെ തന്നെ പി ജി ചെയ്ത് അതില് എന്തേലെ പി എച്ച് ഡി എടുത്ത് ഒരുപാട്വ ർഷങ്ങൾ പഠിച്ചാൽ മാത്രമേ അത്രത്തിലുള്ള സ്കോപ്പുകൾ എത്താൻ പറ്റുക യോ ള്ളൂ സയൻസ് എടുക്കുകണങ്കിൽ നമ്മള് ചെറിയ കാലഘട്ടം കൊണ്ട് നമക്ക് നല്ല ഒരു വരുമാനം ലഭിക്കുന്ന ജോലി ഒരു വരുമാനം ലഭിക്കുന്ന ജോലിയിൽ എത്താൻ പറ്റുന്നു ള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോ അത്തരം വിഷയങ്ങ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ നിങ്ങൾക്ക് ഹുമ എന്തെങ്കിലും ഒക്കെ പറ ഞ് നോക്കാം എന്തായാലും അവനോട് കൂടെ ഈ ഒരു വിഷയം ചോദിച്ചറിഞ്ഞിട്ട് കാരണം അവന്റെ ഒരു ആഗ്രഹങ്ങളും മ റ്റും നമ്മൾ എന്തായാലും അിയണമല്ലോ അവന്റെ വിഷ ന മ്മൾ ചോദിച്ചറിഞ്ഞിട്ട വണം ഈ വി ഷ യ ത്തിൽ തീരുമാന എടുക്കാൻ വേണ്ടിട്ട് ഏതായാലും നിങ്ങൾ മീറ്റിന്റെ അടു ത്ത് ഒരു മീററ്റിങ് നമ്മൾ വെക്കണ്ടും അതായ ഒന്ന് ഒന്ന് ഒന്ന ഒന്നിന ആഴ്ച അറയില്ല ഈ ഒന്ന് ഒന്നര ആഴ്ച ഈ ഐവിന്റെ മുമ്പായിട്ട് നമ്മ മീറ്റ് കൊടെ വെക്കും ആ ഒരു മീറ്റി നിങ്ങൾ നി മുതായിട്ട് പങ്കെടുക്കണം നമുക്ക അപ്പം വിശദ്ധമായിട്ട്പങ്കെടുക്കണം നമ്മുക്ക് അപ്പോ വിശദമായി ഇതിനെ പറ്റി സംസാരിക്കാ ഒരുാ ചർച്ചയുടെ വിഷയമാണ് കാരണം മകന്റെ ഫ്യൂച്ചർ മ കേരളൊക്കെയാണല്ലോ നമ്മൾ ഒരുപാട് ആണല്ലോ ഒരുപാട് ചർച്ച ചെയ്ത് തീരുനിക്കണ്ട വിഷയമാണ് ഏതായാലും ആ ഒരു സമയത്ത് നമുക്ക ഇതിനെ പറ്റി കൂടുതൽ സംസാരിക്കാം ഇാ കൂടുതൽ സംസാരികാം ഇതാ നിങ്ങളിപ്പോൾര് വിളിച്ച്ങ്ങ കാര്യം പറഞ്ഞതിന് നിങ്ങൾ വളരെ സന്തോഷമുണ്ട് എന്നാ പിന്നെ അപ്പൊ കാണുമ്പോ സംസാരിക്കാം ല്ലേ
അതെ അതെ ഇത് നേരി കാണുന്ന വിഷയമാണ് കാരണം ഓരോ കുട്ടിക്കും തന്റെ രക്ഷിതാവിന് എന്തെല്ലാം പറയേണ്ടതുന്തെല്ലാം എന്ത് എല്ലാം പറയുന്നത് എല്ലാം അവന്റെ വിവരങ്ങൾ അന്വേഷിക്കുന്ന അധ്യാപികനോടാണല്ലോ ന്നെ നമുക്കറിയൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോകുന്ന നേരേ വിദ്യാലയങ്ങൾക്കാണ് അപ്പൊ അവിടെ ഉള്ള ഷോ ക്കന്ന് പറയുന്നത് അവിടുത്തെ അധ്യാപകനാണ് അപ്പൊ നമ്മ അവിടുത്തെ അദ്ധ്യാപകരോട് ചോദിച്ചു നല്ല നേരും കണ്ട് സംസാരിക്കുന്ന വിഷയമാണ്യതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്ത ഞങ്ങൾ പറ്റിക യാണെങ്കിൽ നാളെ മറ്റേന്നാള തേക്ക് സ്കൂൾക്ക് വിദ്യാലയങ്ങളി ൽ വരണ്ട്
അതെ
ന്നാ ശരി